ആഹ് കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ്
ആണോ ചായ കുടിച്ചോ
ചായ ഒക്കെ കുടിച്ചോ എന്തെങ്ങള പാട്
നല്ല പാട് എന്താ ചായക്കെന്താ കടിയ്ണ്ടാക്കിയെ
ഇന്ന് പ്രത്യേകിച്ചൊന്നുല്ല
ഏഹ് എന്തെങ്കിലുക്കെ ഉണ്ടാക്കാറുണ്ടോ പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ നാല് മണിക്ക് ആ ഈ മഴയൊക്കെ പെയ്യ്ണ പെയ്യുമ്പള് തിന്നാൻ നല്ല രസമാണല്ലോ ഈ എണ്ണ കടികളൊക്കെ കഴിക്കാന്
ആ
ആഹ് അങ്ങനെ മയയൊക്കെ പെയ്യുമ്പൊ അങ്ങനെന്തെലൊക്ക്ണ്ടാക്കും അല്ലെങ്കില് കൊതുക് ചില സമയത്ത് ഉണ്ടാക്കല്
അങ്ങനൊന്നുല്ല മഴ ഒന്നുല്ല തോന്നുമൊക്കെ ഇണ്ടാക്കും
അങ്ങനെയില്ലല്ലേ എ എന്താ അവസ്ഥ ഇപ്പൊ കാലാവസ്ഥയൊക്കെ
കൊഴപ്പൊന്നുംല്ല മഴല്ല പക്ഷെ നല്ല മഴയില്ല ചെറുതായിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലുംക്കെ ഒന്ന് ഉള്ളൂ
ആഹ് എപ്പോയങ്കിലുംള്ളൂല്ലേ പിന്നെ ഇവിടെ അതേപോലെ തന്നെ എപ്പോഴെക്കിലോള്ളൂ ഇന്നിപ്പോ മഴ പെയ്യും അതേപോലെത്തന്നെ ഹേ പോകും പിന്നെയും പെയ്യും പോവ അങ്ങനെയായിട്ട് ഇങ്ങനെ കളിക്കാണ്
ആ ആ
ഉം പിന്നെ ഭക്ഷണക്കേ രാ ഉച്ചക്കത്തെക്കായോ ഉച്ചക്കെന്നെ വെക്കണാണോ
ഉണ്ടാക്കലാണ്
എന്താ ഇണ്ടാക്കിയത് ഇന്ന്
ഇന്ന് സാദാ ചോറെന്നെ
സാദാ ചോറ് സാദാ ചോറ്ക്ക് എന്താ കറിയ എന്താണ്
ഇന്ന് എന്താണ് എന്താണ് പരിപ്പ് കറിയാണ്
ഹാ പരിപ്പ് കറിയും പരിപ്പ് സ്വന്തായിട്ടാണോ വെക്കല്
ഇല്ല പരിപ്പും ത തക്കാളീം പച്ചമൊളകും കൂടിയിട്ടിട്ട് വെക്കും
ആഹ് എന്നിട്ട് എല്ലാരും കൂട്ടോ കറി
ഏഹ് കൂട്ടായി ഒന്നൂല്ല കൂട്ടൊക്കെ ചെയ്യും
അതിലേക്ക് ഇനി വേറെന്തെങ്കിലും ഉണ്ടോ അതിലേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ
എന്ത്യേ കറിക്കോ
അല്ല കറിയൊക്കെന്തെങ്കിലൊക്കെ മീൻ പൊരിച്ചതോ ഉപ്പേരികളോ മത്തിയാണെനിക്കിഷ്ടപ്പെടാത്ത്ത് ആഹ് ഇങ്ങക്ക് എനക്ക്ഷ്ടപ്പെടാത്തൊരു മീനാണ് മത്തി നല്ല നല്ലതാണ് ശരീര പിന്നെ നല്ലതാണെന്നൊക്കെ കേൾക്കും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല ഇപ്പൊ അടങ്ങിയ വിറ്റാമിൻ ഇതൊക്കെ അടങ്ങിയ മീനാണ് ഇപ്പൊ ചെമ്പ് ബിരിയാണി എനിക്ക് ഇഷ്ടല്ല അത് ഉം
നിങ്ങളടെക്കെ ആയോ ചോറും കൂട്ടാനൊക്കെ രാത്രിയിലേക്കുള്ള
ആഹ് ഞങ്ങൾ ഉച്ചക്ക് തന്നെ വെക്കും പിന്നെ ചോറ് ഇല്ലെങ്കിൽ ഇതേപോലെ പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടാക്കും ഉപ്പു മാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നതേ പോലെ തന്നെ നാല് മണിക്ക് അഞ്ച് മണി ആവുമ്പോ നമുക്ക് ഒരു മഹ് രിബ്ന് ഇതേപോലെ തന്നെ ഇപ്പക്കും ഇതൊക്കെ പയം പുയ്ങ്ങേ അങ്ങനെന്തെലൊക്കെ ചെയ്യും ചായക്കോ വേണ്ടീട്ട് എന്തെങ്കിലൊക്കെ വേണം പലഹാരായിട്ടൊന്നും ഇണ്ടാക്കാറില്ല നോ ഉം നോമ്പിനക്കയാണേ പലഹാരമായിട്ട് ഞങ്ങൾ കൂടു കൂടുതല് ഉണ്ടാക്കും എന്നാമ്പിനെ പിന്നെ കടികൾ എന്നും ഇങ്ങനെ ഉണ്ടാക്കും അവടങ്ങനെ നോമ്പിനൊക്കെ ഉണ്ടാക്കല് ഉണ്ടോ
എന്നൊന്നും ഇണ്ടാക്കൂല എപ്പളെങ്കിലും ഒക്കെ ഉണ്ടാക്കുള്ളൂ എണ്ണക്കടി ഒക്കെ നോമ്പിന് ഉമ് ആഹ് ആഹ് ആഹ് പിന്നെ മക്കളൊക്കെ എത്രല്ല
ആഹ് ഇണ്ട്ണ്ട് മൂന്നെണ്ണം ഇണ്ട് എങ്ങനെ പഠി ചെറു രണ്ടണ്ണം ചെറുതാണ് പിന്നെ ഒന്നിപ്പോ മൂന്നാം ക്ലാസ്സില് പഠി ബസ്ണ്ട് ആഹ് അവിടെക്കെ എങ്ങനെ മക്കളൊക്കെ പഠിക്കണോ രണ്ടാളാണില്ലേ പഠിക്കാണോ ഒന്ന് കൊറിബാടലോ ഹാ അവർക്കെങ്ങനെ ഭക്ഷണക്കെ കൊണ്ട് പോ
ആഹ് ഭക്ഷണം കൊണ്ടു പോണം
ഭക്ഷണം കൊണ്ടു പോണല്ലേ ആഹ് അല്ല ഗവൺമെന്റ് സ്കൂളല്ല പ്പോ
അല്ല അല്ല പ്രൈവറ്റ് സ്കൂൾ ആണ്
പ്രൈവെറ്റുസ്കൂളാ അപ്പൊ ഉം എല്ലാ ഭക്ഷണം എല്ലാ കൊടുത്തയച്ചു എന്ന പറയുന്ന നെക്സ്റ്റങ്ങോട്ടിനി വേണോ പിന്നെ എന്താ കൊട്തയ്‌ക്കല് സ്നാക്ക് ആയിട്ട്
സ്നാക്ക് ബേക്കറി ഐറ്റണ്ടാവും ചെലപ്പം ഫ്രൂട്ട്സ്ണ്ടാവും എന്തെങ്കും എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി കൊടുത്തയക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും
അഡ്ജസ്റ്റ്
ആഹ് ആഹ് പിന്നെ നിങ്ങള് വിശേഷങ്ങൾ എന്താ ഇങ്ങനെ പോണ് ഇങ്ങളെ മക്കൾക്ക് അവിടെടുതന്നെ സ്കൂളൊക്കെ
ആഹ് ഇവിടെ അടുത്തന്നെയാണ് സ്കൂൾ അവിടെങ്ങനാ സ്കൂൾ ബസിനൊക്കെ പോകണോ
ആഹ് ഇവ്ടെ വണ്ടിക്ക് പോണം
വണ്ടിക്ക് പോണല്ലേ ആഹ് എങ്ങനെ ബസ്സി നൊക്കെ നല്ല പൈസയല്ലെ ഇപ്പോ എന്താണ് സ്കൂൾ ബസ്സിനൊക്കെ മാസത്തിലൊക്കെ നല്ല പൈസ വേണ്ടേ
ആന്നോ ഓക്ക് കുഴിസറാണ് ബസ്സല്ല കുഴിസറ
ആഹ് ആഹ് അങ്ങനെ ബസ്സൊക്കെ അപ്പൊ അങ്ങോ
ആഹ് അങ്ങട് ബസ്സുണ്ട് കുയിസറുണ്ട് ഒക്കെ ഉണ്ട്
അപ്പൊ ഇതില് പറഞ്ഞേക്കാ അയില്ണ്ടായ
ഇതില് പറഞ്ഞതാണ് ആഹ്
വന്നാല് എങ്ങന മക്കള് ചോറൊക്കെ തിന്നോ സ്കൂൾവിട്ട് വന്നാല് തിന്നല് ഉം അതായത് ഇവിടെ ഭയങ്കര മടിയാ ചോറിന്നാന് ഭയങ്കരതാണ് ഇവിടെ എന്തെങ്കിലും ചായക്കടി അങ്ങനെ എന്തെങ്കിലുംക്കെ ഉണ്ടെങ്കിൽ ഇത് പലഹാരങ്ങൾ എതൊക്കെ ഇണ്ടെങ്കില് തിന്നാനല്ലാണ്ട് അല്ലാതെ പൊതുവേ ഇങ്ങട് ചോറ് തിന്നാ ഭയങ്കര മടിയാണ് പക്ഷെ എന്നും ഈ പലഹാരം ഇവര് വരുമ്പോത്തന് ഇണ്ടാക്കി കൊടുക്കലൊന്നും നമ്മക്ക് നടക്ക്ണ കാര്യല്ലല്ലോ ഇതന്നെങ്ങനെ ശീലായിക്കഴിഞ്ഞാൽ പിന്നെ ഇതന്നാവും ചെയ്യും അതാണ് കൊഴപ്പം പിന്നെ ചേറ്ന്നറഞ്ഞ സാധനം തിന്നൂല പ്രത്യേകിച്ച് ഈ എണ്ണക്കടികളൊക്കെ തിന്നുമ്പോ തന്നെ രാത്രി ഭയങ്കര ഇപ്പൊ തിന്നാന് മടിയാണല്ലോ ചോറ് തിന്നും വല്ലാണ്ട് പിന്നെ ആകുമ്പോ ഓരിക്ക് കിടന്ന്റങ്ങാനാവും അവടെങ്ങനെ നേരത്തെ കെടക്കുവാ
ഇല്ല എവിടെ ചിലപ്പോ പത്തു മണിയൊക്കെ ആകും
പത്ത് മണി ആവില്ലേ
ആഹ് ചെലപ്പോ വേഗം കൊടുക്കും ആ മക്കളൊക്കെ ഞങ്ങ എല്ലാരും പത്ത് പതിനൊന്നു മണിയോക്കെ ആവും
കടക്കണെങ്കിലല്ലേ ആഹ് അങ്ങനെപ്പ ഭക്ഷണൊക്കെ നേരത്തെ കഴിക്കും അങ്ങനെയല്ലേ
ആഹ
ഇത്രയും നേരത്തെ കഴിക്കുന്നതാണ് ഭക്ഷണം രാത്രിയൊക്കെ നല്ലത്
അതാണ് നല്ലത് ആഹ
ല്ലതും പിന്നെ എന്താണ് ഈ മക്കൾ ഓരൊക്കെ വൈകുന്നേരം തിന്ന് കഴിഞ്ഞ പിന്നെ അങ്ങനെ വല്ലാണ്ട് തിന്നൂല
ആഹ
ഇതേപോലെ തന്നെ രാത്രി പപ്പടം പിന്നെ ഭക്ഷണം കഴിച്ച അപ്പം തന്നെ കിടക്കും എല്ലാരും പറയും ഭക്ഷണം ഉടനെ കിടക്കാൻ പാടില്ല ഒരു മണിക്കൂറോളം നമ്മളെ ഇരിക്കണോ അല്ലെങ്കിൽ നട- ണ നമ്മൾ ഭക്ഷണം കഴിക്കണംന്ന് ഒക്കെ പറയും പക്ഷെ ആരും അതനുസരിക്കൊന്നില്ലല്ലോ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ക പിന്നെ കിടക്കാന്ന് പറഞ്ഞ സാധനം ഭക്ഷണം കഴിച്ച്കഴിഞ കിടക്കാന്നു സാ അ കണ്ട ഞാൻ പിന്നെ അവിടെ കിടന്ന് അത്രേ ഉള്ളൂ പണി ഒക്കെ നേരെത്തെ കഴിയുവോ
ആ പണി ചെലപ്പോക്കെ നേർത്തെ കഴിയും ചെലപ്പോ അങ്ങനൊന്നുംല്ല പലേ നേര്ത്തുആണ്
ആറ
വീട്ടില് ആരാ ഇങ്ങളന്നെ ഉള്ളൂ
അല്ല അവിടെ ഞങ്ങള് എന്താണ് കൊറച്ച് ആൾക്കാരുണ്ട് ഞങ്ങള് പത്ത് ആൾക്കാരേൽ ഉണ്ട് ഒരു ഫാമിലി ആ കുറച്ച് അംഗങ്ങള ഉണ്ട് അപ്പൊ പിന്നെ നേ ഇപ്പ അങ്ങട്ട് കഴിയും ഓരോതര് ഓരോ പണിയെടുക്കുമ്പോ അങ്ങട്ട് പെട്ടെന്ന്
ക്കുമ്പ വേഗം കഴ്യുവല്ലാ
ആ അതങ്ങു കഴിയും അപ്പൊ പിന്നെ ബാക്കി സമയങ്ങളൊക്കെ ഫ്രീ ആണണ്ടാവ പിന്നെ ഞങ്ങള് പിന്നെ ഇപ്പൊ സിനിമൊക്കെ കാണുവോ നിങ്ങള്
സിനിമ ആ ഫോണിലൊക്കെ ഇരുന്ന് കാണും
ആദ്യത്തെ ആ ഒരു ഇത് ഇല്പ്പോ സിനിമ ഒന്നും കാണാന് ആദ്യൊക്കെ ഞാൻ ഭയങ്കര നല്ലോ അങ്ങനെ കൊറ കോമഡി നടന്മാര ഒക്കെ എന്ത
ഉ
ഒക്കെ പോയതോട് കൂടി ഞമ്മൾക്ക് സിനിമ കാണാനുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടല്ലോ അങ്ങനെ കുട്ടികള സൗണ്ട് ഹലോ കുട്ടികൾ ഭയങ്കര ഇതായിട്ടുള്ള ശബ്ദങ്ങളുണ്ട് അതാണ് ചോദിച്ചത് ആഹ പിന്നെ വേറെ എവിടെക്കെങ്കിലും മാറി നിക്കാൻ കഴിയ്യോ
എങ്ങനെ
ഏ മാറി നിക്കാൻ കഴിയോ നല്ല സൗണ്ട് ആയിട്ട് കേക്കുന്ന അതാണ് ചോദിച്ചത് ഉ പിന്നെ വേറെ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട്
ആഹ എന്നിട്ട് വേറെന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങള്
വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതൊക്കെ തന്നെ
പഠിക്കാൻ കുട്ടികൾക്ക് എന്താ പഠിപ്പിലാണോ
ആ പഠിപ്പിക്കാൻ അവിടെ ഇരുത്തീക്കണ് പഠിക്കലൊക്കെ കണക്കന്നെണ്
ആ ഹാ എന്നെ കണ്ടിട്ട് ഉമ്മ മൊബൈൽ ഫോണും ബാ ലെ വീഡിയോസ് ഒക്കെ കണ്ട് കൊറിക്കൂല്ലേ അത് കിട്ടിയാ മതി മക്കൾക്കൊക്കെ ഇപ്പ ചോറ്
പഠിക്കണം അല്ലാതെ പഠിക്കൊന്നുംല്ല
അതാണ് ഇയിപ്പ ചോര് കഴിക്കണ ഇപ്പ എന്റെ ഫോണ് മുന്നിൽ വേണം അതാണ്
ആഹ അതെന്നെ ആ അവ അതന്നെ
ചോറ് എനിക്ക് ചേറ് വേണ്ടെങ്കിലും ഫോണ് കൊടു വേണ്ടി അതാണ് ചെലപ്പോ ഇല്ല എന്നാലുംങ്ങനെ ഓക്ക ഇറങ്ങനെന്ന് അറിയില്ല വേണ്ട എന്ന് പറ ഫോണ് തരാന്ന് പറഞ്ഞാല് ൽക്കുന്ന കു ചോറ് വേണംന്ന് പറയും എന്ന ഫുള് കഴിക്കയും ചെയ്യും ഇത് ഇങ്ങനെ ഇറിങ്ങ ഇത് ഇങ്ങനെ കാണാതങ്ങനെ അറിയുന്നില്ലേക്കാര പക്ഷേ അങ്ങനെ കൊടുക്ക് ഇ നല്ല ശീലല്ല ഞാനന്റെ മക്കൾക്ക് അതേപോലെ തന്നെ ചേറ് കൊടുക്കണ്ട് അതേപോലെ പിന്നെ ഫോണ് കൊടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങള് ഒരു കുടുംബ വീട്ടിലൊക്കെ പോയപ്പം കല്യാണം ഇപ്പെട്ട ആ സമയത്ത് കുട്ടിക്ക് ഫോണ് വേണണ്ടോ ഫോണ് ഇന്നലെ വേറും വെള്ളിന്തള്ളി എവിടെ നമ്മക്കാരും ഫോണ് കൊടുക്കാൻ പറ്റോ അപ്പം പിന്നെ പക്ഷെ ഫോൺ കൊടുക്ക്ണ അത്ര നല്ലതല്ലാന്ന് പിന്നേ ഒരു ദിവസം ഞാൻ അങ്ങനെ ഫോൺ ഒന്ന് കാണിച്ച് കൊട് ഇല്ല ഇല്ല തിന്നിട്ട് ഇല്ലങ്കിലും വിചാരിക്കും ഫോൺ ഒന്നും കാണിച്ചു കൊടുക്കൂല
ആഹ
എങ്ങടെ വീട്ടില് പച്ചക്കറികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല അതൊന്നും ഇല്ല
ഇഷ്ടല്ലേ അങ്ങനെ വളർത്തുന്ന കൃഷികളൊക്കെ ഇണ്ടാക്കുന്നത് ഒന്നും ഇഷ്ടല്ലേ
ഇഷ്ടല്ല ഇല്ല അങ്ങനെ ഇണ്ടാക്കലില്ല
ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ ഇതേപോലെതന്നെ തക്കാളി, വഴ്തന അതേപോലെ തന്നെ പയറ് പിന്ന അതേപലെ തന്നെ വെണ്ട അങ്ങനത്തെക്കെ ഉണ്ടായിരുന്നു അയില് തക്കാളി മാത്രം ഉണ്ടായില്ല തക്കാളിക്ക് എന്താണ് വള വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിനുള്ള വളം കൊടുത്തത് ആർക്കറിയാം തക്കാളി തകണം മറ്റേ ഇതു പോണമാരി പോയിണ് ഇന്നലെ ഉണ്ടായി ഇല്ല നല്ലോണം വലിപ്പം വെച്ചണ് നീണ്ടു പോയിണ് ഒന്ന അങ്ങട്ട് വലുപ്പം വെച്ചിട്ടില്ല അല്ല ഉണ്ടായിട്ടില്ല സാധനം ഉണ്ടായിട്ടില്ലേലെ ഒരു തക്കാളി പൂല ഉണ്ടായില്ല എന്നാലെ നല്ല തക്കാളി ഉണ്ടായത് കൊണ്ടണ്ടാണ് അവിടന്ന് ആണ് ഇതേപോലെ കൊണ്ടുവന്നതാണ് നമ്മെള കുടുംബ വീട്ടിന്ന് തന്നെ കൊണ്ടുവന്നത് അല്ലാതെ വാങ്ങിതൊന്നല്ല ഇന്റട്ത് ഉണ്ടായില്ല അവിടെ നല്ലോണം ഉണ്ടായില്ല ഇനിപ്പ എന്ത്‌ മ മണ്ടേക്ക് താവാൻ സാധ്യതയില്ല പക്ഷെ വളം ഇട്ട്കൊടുത്തത് ഏറിയതാണോ എന്താന്നൊന്നും അറയിലാന്നേ കളിക്ക് ഭയങ്കര ഇത് നമുക്കാണെങ്കിലും ഈ കൃഷി ഉണ്ടായത് കാണാൻ നല്ല രസം ആണല്ലോ ആഹ് പക്ഷെ ഇത് ഉണ്ടാവണില്ല ഉണ്ടാവുമ്പോ നമക്ക് ഭയങ്കരമായി നമ്മള അത്രയും നോ ട്ട ഇണ്ടവില്ലന്ന് പറഞ്ഞ ഭയങ്കര സങ്കടാണല്ലോ ആ കേട്ടിട്ട് ഞാൻ വിളിക്കാട്ടോ
ആഹ് ഓക്കെ ആ